ഹലോ ആഹ് ഇപ്പൊ കേൾക്കണിണ്ട് ആഹ് എന്നാ ഞാൻ ഇന്ന് അനക്കൊരു സിനിമാ കഥ ഞാൻ പറഞ്ഞേരാം
ആഹ് അഹ്
ഇജ്ജ് ഭയ്യേ പറഞ്ഞ ഫിലിം കണ്ടിണോ
ഇല്ല ഇല്ല കണ്ടിട്ടില്ല
ആഹ് നല്ല അടിപൊളി ഫിലിമാണ് ഇനി കണ്ടോക്കിയോണ്ട്
ആഹ്
എന്താ അയില് അല്ലു അർജുനെ അറിയോ
ആഹ് കേട്ട്ണ്
ആഹ് അയില് അല്ലു അർജുനും ഉണ്ട് രാംചരനും ഉണ്ട്
ആഹ്
ഉം പിന്നെ അയിത്തെ അയില് അല്ലു അർജുന് ഫസ്റ്റ് ഒരാളെ സ്നേഹിച്ചീനി
ആഹ് ആഹ്
അയില് ഓള് മെരിച്ചോം
അവളെ പേരെന്താ
ഓളെ പേര് ദീപ്തി ഓളും ഓനും മെരിച്ചോം ശത്രുക്കള് കൊന്നാണ്ട്
ആഹ് ആഹ്
എന്നിട്ട് ഓള ഓള അമ്മ സോറി ഓ ഓനെ കൊറച്ചൊക്കെ ജീവൻ ഉണ്ടാവും
ആഹ്
ഓൻ്റെ പേര് സത്യാന്നെക്കാരാം
ആഹ് ആഹ്
എന്നിട്ട് ഓല് ഹോസ്പിറ്റലിക്ക് പോവും എന്നിട്ട് ഓന്റെ മൊകം ആകെ മാറ്റണ ഒരു കഥ
അതിലെ തീമ് എന്താണ്
തീമ് എന്താണ് പക നമ്മള മനസ്സിലുള്ള പക ശത്രുക്കളോടെ വീ ട്ട അങ്ങനൊരു തീമ അനക്ക് ഇത് കണ്ട ഏതേലും ഒന്ന് എനിക്ക് പറഞ്ഞരാൻ കയിയോ
ഞാനിപ്പ അടുത്ത് ഏത് കണ്ടിട്ടില്ല എനിക്ക് ഓർമ്മല്ല
അന്ന അൻ്റെ പഴേ കാല എക്സ്പീരിയൻസോ അങ്ങനെ എന്തേലും
ഉം അങ്ങനെ ചോയിച്ചാല് എന്താ എനിക്ക് ആക്സിഡന്റായിനി
ആഹ് എങ്ങനെ
എനിക്ക് ഞാൻ റോഡ് ക്രോസ് ചെയ്താണ്ട് ആക്സിഡന്റ് ആയി
ആഹ് അല്ല അനക്ക് എന്തേം പറ്റീനിയോ
ആഹ് നൽ അത്യാവശ്യം നല്ല പറ്റിനിയോ ആംബുലൻസില് കൊണ്ടോയി അഡ്മിറ്റ് ആക്കി
എത്രാം ക്ലാസ്സിന്ന്
ഫസ്റ്റ് ആഹ് ഒന്നാം ക്ലാസ്സ്ന്ന്
ആഹ് അപ്പൊ അങ്ങനെ പറ്റിയപ്പോ അന്റെ ഉമ്മൻ്റീം ഉപ്പന്റിം ഒക്കെ ഇതെന്തേനി അവസ്ഥ
എല്ലാരും പേടിച്ചു ഞാന് മരിച്ചു വിചാരിച്ച്
അപ്പൊ അനക്ക് ആഹ് അനക്കിപ്പോ വണ്ടി പഠിക്കാനും അപ്പൊ അതോണ്ട് പേടിണ്ടോ
ഞാൻ റോഡ് ക്രോസ് ചെയ്തതാണ് ഇനിക്ക് വണ്ടി പഠിക്കാൻ കോൺഫിഡൻസ് ഇല്ല നല്ല ആഗ്രഹം ഇണ്ട് പഠിക്കാൻ
ആഹ് ആഹ് സ്കൂട്ടി ഓട്ടൂല്ലേ
ആഹ് ആഹ് സ്കൂട്ടി ഓടിക്കും
ആഹ്
പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ പറഞ്ഞെരാന്
വേറെ എന്റെ ഫേവറേറ്റ് സിനിമ ഏതാ
ഇന്റെ ഫേവറേറ്റ് ഫിലിമ് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് ഇൻക്ക് ഞാൻ ഇപ്പൊ ഇന്നലെ കണ്ടത് ബയ്യേണ്
ആഹ്
അത് ഞാൻ പറഞ്ഞു അത് നേരത്തെ പറഞ്ഞു അത് പിന്നെ
വാഴ റ്റു കണ്ട്ണോ
ആഹ് വായാ റ്റു ഞാൻ ഫോണില് വന്നീനു കൊറച്ച് കണ്ടു പക്ഷെ അയില് ലാസ്റ്റ് ഇല്ല ലാസ്റ്റ് കൊറച്ച് ഭാഗം ഇല്ല
ആഹ്
വായ റ്റു അടിപൊളിയാണ്
ആഹ് ഞാൻ കൊറേ റിവ്യൂ കണ്ട്ക്ക്ണ് ക ഫിലിം കണ്ടിട്ടില്ല
ആഹ് ഇപ്പൊ ഇന്ന് ദൃശ്യം ഇറങ്ങീലേ
ആഹ് ആഹ് ആഹ്
ആഹ് ദൃശ്യം റ്റൂ ഒക്കെ കണ്ട്ണോ ഇയ്യ്
ഇല്ല ഇല്ല കണ്ടിട്ടില്ല ദൃശ്യം കണ്ടിട്ടില്ല
ഫേവറേറ്റ് സിനിമ നടൻ ആരാ
മമ്മൂട്ടി
മ മമ്മൂട്ടിനെ എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാൻ കാരണം
മമ്മൂട്ടി കൊറേ ഫിലിമില് ന്താ ആക്ട് ചെയ്ത്ണ്
ആഹ് പിന്നെ ദുൽഖർ സൽമാനെ ഇഷ്ടാ മമ്മൂട്ടീന്റെ കുട്ടിനെ
ആഹ് ആഹ് ഇഷ്ടാണ് നിന്റെ ഫേവറേറ്റ് ഫിലിം ആ ആക്ടറാരാ
ഏഹ് ഇന്റെ ആക്
ആക്ടറ് ആഹ്
ആഹ് ഫേവറേറ്റ് ആക്ടർ പറയാന് വിജയ് നെ അറിയോ ദളപതി വിജയ്
ആഹ് ആഹ്
അവൻ ഫേവറേറ്റാ പിന്നെ രാംചരൻ ഫേവറേറ്റ് ആണ് ഏ
ഏഹ് വിജയി ഇപ്പം സി എം അല്ലെ
ആ സി എം ആണ്
ആഹ്
ആഹ് നസ്ലിൻ നസ്ലിനെ ഇഷ്ടാ
ആ ഇഷ്ട്ടാ
ആ നസ്ലിൻ ഏതൊക്കേ സിനിമയിൽ അഭിനയിച്ചു അറിയോ
ആ പ്രേമലൂല് അഭിനേച്ചിന്
ആ പ്രേമലൂ കണ്ട്ണോ
പ്രേമലൂ കണ്ടണ് കൊറേ മുന്നെണ് കണ്ടത് ആ ഇഷ്ടപ്പെട്ടണ് പ്രേമലൂ ഇഷ്-
മമിത ബൈജുനെ ഇഷ്ടാ
ആ മമിത ബൈജുനെ ഇഷ്ടം
അനശരാണോ മമിതനാണോ ഇഷ്ടം
മമിതനെ
ആഹ് ഓൾക്കല്ല ക്യാരക്ടറാല്ലേ
ആഹ് ആഹ് ങ്ങളെ ഫേവ ഫേവറേറ്റ് ഫിലിമേതാ
ഫിലിമ് എന്താ ൻക്ക് ഓരോ സമയത്ത് ഓരോന്നാണ് ഒന്നില് ഒറച്ചിട്ടില്ല
പിന്നെ പിന്നെ ഒരു ഫിലിമില്ലേ ദുൽഖറിന്റെ ഒരു യമണ്ടൻ പ്രേമകഥ
ആ ഇൻക്കറീല ഞാൻ ഫിലിം കാണല് കുറവാണ്
ആഹ് പിന്നെ ഡ്രാമ കണ്ട്ണോ മൈ ഗേൾ ഫ്രണ്ട് ഈസ് ഏലിയൻറഞ്ഞെ
ഇല്ലല്ല ഞാൻ കണ്ടിട്ടില്ല
ഡ്രാമ കാണാ ഇഷ്ടാണോ
കാ ആ കാണല്ണ്ട് ഇത് കണ്ടിട്ടില്ല
ആ ജ് ഏതൊക്കെ കണ്ടെ
ഞാന് പ്പേതാ ഇതൊരു ഗേൾ ഫ്രണ്ട്ല്ലേ
ആ ഗേൾഫ്രണ്ട് പറഞ്ഞരുത്ണ്ട്
ആഹ് അതാണ് നിക്കിപ്പോ ഓർമ്മള്ളത് പിന്നെ എനിക്ക് എന്താ കപ്പ്ൾ ഫ്രണ്ട്ലി
ആ ആ കപ്പിൾ ഫ്രണ്ട്ലിറഞ്ഞ ഫിലിമ്ണ്ട് ഇപ്പൊ ഇപ്പൊ പുതിയതല്ലേ
ആ ആ അത് ഞാൻ ജസ്റ്റ് കണ്ട്ണ് സ്റ്റാർ
ആഹ്
കംപ്ലീറ്റ് ആയി ഫുള്ള് കണ്ടിട്ടില്ല ഐന്റെ ക്ലൈമാക്സ് ഒന്നും കിട്ടിയിട്ടില്ല
ആഹ പിന്നെ പണ്ടത്തെ സിനിമകൾ കാണലുണ്ടോയ്പ്പൊ ദിലീപിന്റെ
ഏ
ദിലീപിന്റെ പണ്ടത്തെ സിനിമകള്
ഇല്ല കാണലില്ല
ആഹ് പിന്നെപ്പോ നടിയാളിൽ ആരെഷ്ടം
ഏതിലാ
നടികളില്
നടികളിൽ ഇൻക്ക് അങ്ങനെ ചോദിച്ചാല് ഇന്ക്ക് ലക്ഷ്മികനെഷ്ടാണ്
ആഹ് രശ്മികന്റെ കല്യാണം കഴിഞ്ഞില്ലേപ്പൊ
ആഹ് ആഹ്
വിജയ് ദേവരകൊണ്ട് ആയിട്ട്
ആഹ്
പിന്നെ അനക്ക് ട്രാവലിംഗിഷ്ടാണോ
ട്രാവലിംഗിഷ്ടാണ്
ആഹ് ഏത് എവിടക്ക് പോവണംന്നാണ് ഇപ്പം അന്റെ പൂതി ഇപ്പൊ വെക്കേഷനൊക്കെ ആയോണ്ട്
ഇപ്പൊ ഇൻക്ക് നല്ല തണുപ്പ്ള്ള ഏതെങ്കിലും സ്ഥലത്ത്ക്ക് പിന്നേ ഇന്ക് മൂന്നാറ് ക മറ്റേ കൊടെക്ക ആഹ്ആണ്ന്നാല് അങ്ങനെക്കാണ് ഇഷ്ടം പോവുന്നില്ല
ആഹ്. ഞങ്ങള്പ്പോ ഊട്ടില് പോയി വന്നു.
ആഹ് ആഹ് എങ്ങനെണ്ടായിര്ന്ന്
അവിടെ അടിപൊളിയാ അവിടെ റിസോർട്ടൊക്കെ നല്ല രസണ്ട്. അവ്ട്ത്തെ പാ അവ്ടെ പാർക്കല്ല അധികങ്ങനെ ഫാക്ടറി പൂന്തോട്ടം അങ്ങൻത്തക്കോരോ സംഭവങ്ങളാ
ആഹ് ആഹ്.
പിന്നേ... അവ്ടെ ടീ ഫാക്ടറിണ്ടവ്ടെ അയില് നമ്മക്ക് കൊറേ കാര്യങ്ങള് പഠിക്കും ചെയ്യാ അങ്ങനൊക്കെ ഞാൻ കൊറേ ഏഹ് വീഡിയോട്ത്തെച്ച് ഇങ്ങനെ കാണാന് എടക്കെടക്ക്ങ്ങനെ കാണാന്
ആഹ് ആഹ്. ഊട്ടിഷ്ടപ്പെട്ടോ
ഉം ഞങ്ങളീ വെക്കേഷന്ല് ആകങ്ങട്ടാ പോയത് അപ്പോ
ആഹ് ആഹ് മെമ്മറീ
ആഹ് മെമ്മറീ ഇപ്പാന്റെ ഫ്രണ്ടിന്റൊപ്പാ പോയത് ഏഹ്
ഫേവറേറ്റ് പ്ലേസ്
പ്ലേസ് ഇന്ക്ക് പോവാനാഗ്രഹം യു കെ വേറെ കൺട്രീസ്ക്കൊകേണ്.
ആഹ് ആഹ്.
പക്ഷെ അയിനിങ്ങട്ട് ഫണ്ട് ഒന്നും ഒത്ത്‌ കിട്ടിയില്ല
ആഹ് ആഹ്.
ന്നാമ്മക്ക് വെച്ചാലോ
ആഹ് വെക്ക വെക്ക.
ആഹ് ഓക്കെ.
ഒര് എന്താണ് എന്താ?